ഓഹ്
ആഹാ
കേൾക്കണില്ലേ ആഹ് സുഖാണ് എന്തൊക്കെയുണ്ട് സുഖല്ലേ
സുഖം സുഖം പിന്ന കെടക്കാൻ വൈഗോ ഇല്ല
പത്തര പതിനൊന്നാണി പല ടൈമുവാണ് ആഹ്
കഴിക്കണം എത്ര നിങ്ങള് കഴിച്ചാ
വല്യാ കഴിച്ചിട്ടില്ല കുട്ടിയോൾക്ക് കൊടുത്തു ആഹ് എടക്ക് നേരത്തെ കേക്കും പല ടൈമുവാണ് അങ്ങനെ കറക്റ്റ് ടൈമൊന്നും ഇല്ല
ആഹ് ഞാൻ ഇല്ല ഇല്ല കൊറച്ച് അതേപോലെ തന്നെ കൊറച്ച് വൈകും ഉം പിന്നെ നേരത്തേ കഴിക്കണംന്നല്ലേ ശരിക്കും പറഞ്ഞാല് ആരോഗ്യത്തിന് നല്ലത് ഒരു ഏഴുമണി കഴിഞ്ഞാണ്
എന്നാല് ആ ടൈമാവും എത്ര നേരത്തെ കഴിക്കാൻ നിന്നാലെ ഉം എന്താ രാത്രി ഫുഡ് എന്താ ചോറ് തന്നെയാണാ
ചോറന്നെ ചോറന്നെ ചോറും പിന്നെ എറച്ചിയും പിന്നെന്നാന്ന് വെള്ളരിക്കക്കറി കോവ കോവക്ക വറവ് നിങ്ങള്
ഉപ്പേരി ആഹ് ആഹ്
ആഹ് ഇപ്പം നമ്മളിക്ക് ചിക്കൻ ആഹ് ആക്കേല് എപ്പേലൊരു ടേസ്റ്റ് പിള്ളേരിക്കൊന്നും നമ്മള സാധാരണ ടേസ്റ്റ് ഒന്നും ഇപ്പ പിടിക്കുന്നില്ല പുറത്തിന്നെല്ലാം തിന്നുതിന്നേ വീട്ടില് വെക്കുന്ന കറിയൊന്നും ഇപ്പ അത്ര ഇഷ്ടാവുന്നില്ല നിങ്ങളീ ചിക് ആഹ് ചിക്കൻ എങ്ങനെ ആക്കുവാ കറി
ചിക്കന് ഞങ്ങള് ഇപ്പ ഇന്ന് പൊരിച്ചതാണ് കറിവെക്കാൻ എല്ലാം വറുത്തരച്ച് കടിയിലേക്കാണ് രാവിലെ ഫുഡിനാണ് വറുത്തരക്കല് ചോർക്ക് ചോറിന്‌ങ്ങന ചെയ്യില്ല
ആഹ് രാവിലെ ഏതിന് ഏതിന് ഏത് പലഹാരത്തിനന്ന്
രാവിലെ ചെയ്യുമ്പോ വറത്തരക്കും പത്തിരി പത്തിരി ഇണ്ടാക്കുവാണെങ്കി ആഹ് ആഹ് പത്തിരി ദോശ പത്തിരിക്കാണെ മെയിനായിട്ട് വറുത്തരക്കല് ദോശ ആവുമ്പോ മൊളക് ട്ടപോലെ
അതെയോ
തേങ്ങ
ആഹ് ആഹ് തേങ്ങയും പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി
ആഹ് പെരി വെളുത്തുള്ളിടൂല വെളുത്തുള്ളി കറീലേ ഉം ആഹ് പെരഞ്ചീരകം ഇടും വലിയ ചീരകല്ലേ
ആഹ് ആഹ് പെരുഞ്ചീരകം പിന്നെ കറുവപട്ട അതെല്ലാം ഇടുവോ ഗ്രാമ്പൂ പട്ട അതെല്ലാം ഇടുവോ വറക്കുന്നതില്
ആഹ്
ഗരം മസാല
അത്തോന്നു ഇടുല്ല അത് കറി നമ്മൾ വെക്കുമ്പോ അത് ചേർക്കും അതൊക്കെ നമ്മൾ കറി വെകു- കറില് ചേർത്തിട്ട് പിന്നെ വറുത്തരക്കലണ്
ന്നുടൂല
ഇല്ല ഇല്ല
ന്താ ആഹ് ആഹ് ആഹ് നിങ്ങള് ഗരം മസാല ഈ ഇതെല്ലാം സാധനല്ലാം വാങ്ങി പൊടിച്ചു വോക്കലുണ്ടോ
പൊടിച്ചു വെക്കാറുണ്ട് കടയിന്ന് പാക്കറ്റാക്കിട്ട് വാങ്ങാറുണ്ട് ആഹ് പൊടിച്ച് വെക്കാറുണ്ട്
ആഹ് പിന്നെ ഗരം മസാലേന്റെ പൊടിയില്ലേ ആഹ് കടയിന്ന് വാങ്ങുന്ന പൊടി അത്ര അത്രരു ടേസ്റ്റ് ഒന്നുണ്ടാവില്ല അല്ലെ
ഇല്ല ഇല്ല അത്ര ടേസ്റ്റ് നമുക്ക് കൊ കൊറേ കുറ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും നമ്മള് പൊടിച്ച് വെച്ചാല്. അത് കുറച്ചിട്ടാ തന്നെ അതിന്റെ ടേസ്റ്റ് കിട്ടും ക്ഷെ കട ആഹ്
ആഹ് ഒരു പാക്
കടയിന്ന് വേങ്ങുമ്പോ കൊറച്ച്ട്ടാല് അഹ് ഇല്ലല്ലോ അയിനൊര് ടേസ്റ്റ് വര്ന്നില്ലല്ലോ
അത് ആഹ് ഒരു പാക്കറ്റില് കിട്ടുന്ന സാധനങ്ങളെല്ലാം അത് അങ്ങനെന്നെ മൊത്തം പോടിച്ച് വെക്കലാ അല്ലെ അങ്ങനെന്നെ പൊടിച്ച് വെക്കലാ അയിന് ഇന്നൊരു കണക്കണ്ട്ന്നൊന്നുല്ലലോ ഇത്ര വേണം ഇത്ര വേണന്ന് കണക്കുണ്ടോ
ഇല്ല ഇല്ല
അയിലൊരു അവഇതളിലില്ലേ ജാതിക്കല്ലല്ലേ ജാതിക്ക ഒര് അല്ലാ അതില് പിന്നെ ഒരു അടക്കേനെ പോലെത്തേ സാധനല്ലേ നമ്മളെ ഒരു ഉണ്ട സാധനം കിട്ടൂലേ അതൊന്നും ഇടൂലാ
അത് ഇതല്ലേ ജാതിപത-
ജാതി ജാതിക്ക ജാതിക്ക ആഹ് ജാതിക്ക
ജാതിക്ക കുരു അല്ലേ
അതെ അതെ
അഹ് ആഹ് അഹ് ആഹ് അത് അത് ഇടലില്ല ഇല്ല അങ്ങനെ പൊടിക്കണേൽ ഇടാറില്ല ബിരിയാണിയിലൊക്കെ ബിരിയാണിക്കൊക്കെ ആണെങ്കില് അങ്ങനെ ഇടും അല്ലാണ്ട് ഞങ്ങൾ ഗരം മസാല ആക്കി പൊടിക്കുമ്പോ അങ്ങനെ ഇടാറില്ല
അത് ശരി അഹ് ഞാൻ വിചാരിച്ച് അതും വേണ്ടേ അത് കുത്തി പൊട്ടിച്ചിട്ട് അത് വറത്തിട്ട് അയിന്റപ്പരം തന്നെ
ഹലോ
പിന്ന ആഹ് കേക്കുന്നില്ല കേൾക്കുന്നില്ലേ എനക്ക് കേക്കുന്നുണ്ട് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് പിന്നില്ലേ നിങ്ങള് അണ്ടിപ്പരിപ്പിടോ ചിക്കൻ കയ വർ കറി വെക്കുമ്പോ
റേഞ്ച് വിശയുണ്ടന്ന് തോന്നുണത്
എനക്ക് കേക്ക്ന്നുണ്ടേ കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട്
ഹലോ.
കേൾക്ക്ന്നുണ്ടോ കേൾക്ക്ന്നില്ല ആഹ് ആഹ് ആഹ് റേഞ്ചിന്റെ പ്രശ് നാണ് റേഞ്ചിന്റെ പ്രശ്നാണ്
ഉം ഉം
ഉം അല്ലാ ചിക്കൻ കറി വെക്കുമ്പോ അണ്ടിപ്പരിപ്പ് എല്ലാം അരക്കാേ
ആഹ് അര് അര് അരച്ച് തേങ്ങ അരക്ക്ണീല്‌ ചേർക്കാറ്ണ്ട് ടേ ടേസ് സ്റ്റ് കൂടും ആഹ് നല്ല ടേസ്റ്റ് ആണഅ്
അതെ അതെ അതെ അതെ ഉം ചിക്കൻ എന്നതീ ഉള്ളിയും ഏ് ഉള്ളിയും തക്കാളിയും വയറ്റാേ
ആഹ് ഉള്ളിം തക്കാളിം വയറ്റി അതന്നെ ഉള്ളിം തക്കാളിം വഴറ്റി നമ്മള് സാധാ കറിവെ- വെക്ക്ണ പോലെന്നെ അയില് ചിക്കന് ഇട്ട് മാെളക് പൊടിയും മല്ലി- വവെ പൊടികളൊക്കെ ചേർത്ത് ചിക്കനൊന്ന് വേവിക്കും
ഉം ഉം ഉം ഉം എന്നിട്ട് അരപ്പ് കൂട്ടും വർത്തിടോ താളിച്ചിടാേ ഉള്ളിയോ എന്തെങ്കിലും ലാസ്റ്റില് ആഹ് ആഹ് ആഹ് ലാസ്റ്റില് എങ്ങനെ ഉള്ളി വർത്ത്ടാേ താളിച്ചു ഒയ്ക്കോ
ഇല്ലേ പിന്നെ ഇടൂല പിന്നെ ആദ്യം നമ്മള് വയറ്റൂലേ ആദ്യം ഉള്ളി -
അത് ആഹ് പിന്നെ മല്ലിയെല മല്ലില്ലാം ഇടൂലേ മൽ അല്ലേ
തിനു മുമ്പ് നങ്ങള് എണ്ണ എണ്ണ ഉപയോഗിച്ചിട്ട്
എനക്-
മിക്കവാറും ചെയ്യാറില്ല ആദ്യം നമ് നമ്മള് എണ്ണയില് വർക്ക്ണല്ലേ ഒന്ന് വയറ്റ്യ ശേഷാണ് ആഹ് വയറ്റിയ ശേഷാണ് കറി വെക്കാറ് അപ്പപിന്നെ പിന്നെ സെപ്പറേറ്റ് പിന്നിം വയ ഇതാക്കലില്ല
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇത്
അയിനെ ചെയ്യല്
ആഹ് ഇതുപോൽതന്നെ എല്ലോംആക്കി കഴിഞ്ഞിട്ട് ആദ്യേ ആഹ് ലാസ്റ്റില് ആ ഉള്ളിയൊന്ന് മൊരിച്ചിട്ടിട്ടാല് വേറെരു ടേസ്റ്റ് വരും എണ്ണ കൊറച്ചാവുന്നേല്ലൂ ഉം ഉം
ആഹ് ആഹ്
ഉം മല്ലിയെലയിടും
ടേസ്റ്റ് ഇണ്ടാവും പക്ഷെ എണ്ണ കൂടി പോവും നമ്മള് ആഹ് ഫസ്റ്റ്- സ്റ്റ്ടൈമന്നെ നമ്മള് വർ വയറ്റീട്ടല്ലേ വെക് -
അതെ പക്ഷെ ഹോട്ട്- ഹോട്ടലില്ലാം ആക്കുന്നേന് ഭയങ്കര എണ്ണ ആയിരിക്കുംല്ലേ ഹോട്ടൽ ഉം ഉം ഉം അതെ അതെ അതെ ഉം ന്നെൻ
ആഹ് അവരയില് എണ്ണക്കെ രാ ആഹ് എണ്ണെനൊക്കെ നല്ലം ചേർക്ക്ണ് ണ്ടയില് എണ്ണ ടേസ്- ള്ളവല്ലതും ചേർക്ക്ണ് ണ്ടാവും നമുക്കറിയില്ലല്ലോ നമ്മളെ വീട്ടില് ഇണ്ടേയ്നേക്കാളും ടേസ്റ്റ് കൂടുതലാലോ
ഇപ്പൊ ഹോട്ടൽന്ന് കറിവാങ്ങാൻ പോടിയാണ് എന്തേച്ചാലെ പിന്നാ- അവര് അവ്ടെ വേറെ എന്തെങ്കിലും ആക്കിന്റെ എണ്ണല്ലില് ഒഴിക്ക്ന്ന്ണ്ടാവൂലേ
ആഹ് നമുക്ക്
ഇങ്ങനെ അപ്പക്കി പാഴംപ്പൊരി ആക്കി അതിന്റെഎല്ലാം എണ്ണ
ആഹ് ചിലപ്പോ ചേർക്കണൊക്കെ ഇണ്ടാവും നമ്മുക്കറിയില്ല നമ്മള് കാൺണില്ലല്ലോ മ്മ്ഹ്
അത് നമ്മള്
വീട്ടില്ണ്ടാക്കുമ്പമ്മക്ക് സമാധാനത്തില് കഴിക്ക
ആഹ് അതാണ് ഉം പിന്നേ പത്തിരീക്കെല്ലാം നിങ്ങള് പൊടിച്ചെക്കുവോ ഇത് അരി പ പുഴുങ്ങലരി
ഉം
പുഴ്ങ്ങലരിം പച്ചരിം
ഉം
പത്തിരിക്ക് പത്തിരിക്കേ റേയ്ഞ്ച് കൊറവായോണ്ട്
ഇല്ല ചെലെ ചെലേരൊക്കെ അങ്ങനെ ചെയ്യല്ണ്ട്
ആഹ് ആഹ്
റെയ്ഞ്ച് കൊറവാണ് അവിടെയാണോ പ്രശ്നം ഇവ്ടെയാണാവോ ഇവ്ടാവും
എനക്ക് കേക്ക്ന്ന്ണ്ട് അപ്പൊറത്ത് കേക്ക് ആഹ് അതെ അതെ അവിടെന്നെ അവിടെന്നെ ഇണ്ട് ഇണ്ട് ഇണ്ട് ആഹ് ആഹ് ആഹ്
ഹലോ ആഹ് കേൾക്ക്ണ് ണ്ടോ ആ ഇല്ല്യ പ ത്തിരീക്ക് ഞങ്ങള് അങ്ങനെ മൊത്തത്തില് പൊട്ച്ച് വെക്കാറില്ല കൊറച്ച് കൊറച്ചായിട്ട്
വീട്ട്ന്നന്നെ പൊടിക്കൊ
അപ്പൊ പൊടിക്കലാണ്
അഹ് ആഹ്
ഉം ചെലരൊക്കെ അങ്ങനെ ചെയ്യാറ്ണ്ട് മൊത്തായിട്ട് ഒന്നായിട്ട്
ആഹ് മില്ല്ന്ന് പൊടിച്ചോണ്ടരും മില്ല്ന്ന് പൊടിച്ചോണ്ട് പോ ഉം നമ്മളങ്ങനെ ചെയ്യാറില്ല എല്ലാരും ചെയ്യാറ്ണ്ടങ്ങനെ ആഹ് നൂൽപുട്ട് നോൽപുട്ട്ന് പുട്ട്ന് എല്ലോം പൊടിച്ചെക്കും
അങ്ങനെ പൊടി
ആഹ് പൊടി
ഞാ ആഹ് ഞാനത് ഞാൻ വിചാര്ച്ച് തേങ്ങ നമ്മള് വർത്ത് വെക്കാറ്ണ്ട് അങ്ങനെ ചെലേ ആള്കൾ ആഹ് അങ്ങനെ ചെയ്യാറ്ണ്ട്ന്ന് ഞങ്ങള് ചെലേ വീട്ടിലൊക്കെ നോമ്പിനൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ദിവസോം പത്തിരി കഴിക്ക്ണ വിട്ടേര്ണ്ട് അപ്പോ അവരൊക്കെ തേങ്ങ വർത്ത് അങ്ങനെ പൊടിച്ച് വെക്കാറ്ണ്ട് ഞാനതാന്ന് കര്തി
ആഹ് ആഹ് അതെ അതെ അതെ ഇത് അരി പൊടിച്ച് ക്കല്ലോ നി നിങ്ങള് വീട്ടിന്നന്നെ മിക്സീല് ആഹ് അതാണ്
പൊടിച്ച്കാണ്ട് ആഹ്
പൊടിച്ച് കൊണ്ടെക്കും ല്ലേ?
കഴുകി ഒണക്കി ആഹ് കഴുകി ഒണക്കി പൊടിക്കും ആഹ്
കഴുകി ഒണക്കും
ആഹ് കഴുകും
ആഹ് അതെ അതെ നമ്മള് കഴുകി ആഹ് ആഹ് ആഹ്
ഉം
ചെലത് കഴുകിയപാടും കൊണ്ടോയാല് പൊടിച്ച് തരും
അത് നമ്മള് പുട്ടിന് അങ്ങനെയല്ലേ പുട്ട് ആഹ് പു ട്ട് പൊടിക്ക ആഹ്
ഇപ്പൊ ഒണക്കാനൊന്ന് ആഹ് വറ്ത്ത് വെക്കും വറ്ത്ത് വെച്ചില്ലെങ്കി പിന്നെ വേഗം മോശാവൊത്. ഉം
പ്പൊണക്കാനൊന്നും നമുക്ക് സത് ല്ലല്ലോ. മഴായ കാരണം ഒന്നിനും കയ്യ്ണില്ല. ഇന്നെന്താ മഴണ്ടായിര്ന്നോ
ഇന്ന് എടക്കെടക്ക് ന്ന് രാവിലൊരു നല്ല മഴയുണ്ടായിരുന്നു എടക്കെടക്ക്. പിന്നേ കൊറച്ച് മഴയില്ല എങ്ങനെ തന്നെ പോയാ മതി. നിന്ന് പെയ് തയാലും വെള്ളം കേറും. നമ്മളെക്കാളും മ്പ് എല്ല, ഇവിടെല്ല നമ്മളെക്കാളും ത അങ്ങനെ നിക്ക്ന്നവർക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ
ആഹ്, ശരിയാണ് അയ് ശരിയാണ്. നമുക്ക് ആണെ ബുദ്ധിമുട്ടില്ല. ആ ആ ഈ ഉം ഒരുപാട് ആൾക്കാരങ്ങനെ ബുദ്ധ് ദ്ധിമുട്ട്ണ ആളുകളുണ്ട്. ഉം നമുക്ക് അങ്ങനെള്ള ബുദ്ധിമു
അതെ, വെള്ള ആവശ്യത്തിന് വേണോന്താനും. ഉം
ഞമ്മക്ക് ങ്ങട്ട് വെള്ളം കേറില്ല. ഉരുൾപൊട്ടലേ ണ്ടാവൊൾ.
ണ്ടാവോ, അവിടെ ണ്ടാവും?
ഉണ്ടാകും. കേക്ക. ഇത് കുന്ന് പ്രദേശങ്ങളല്ലേ? കേറ്റോ, ആ നമുക്ക് അങ്ങനെയല്ലെണ്ടാവ ആ, നെരന്ന പ്രദേശങ്ങളല്ലേ
അതെ അതെ അതെ
കള്ളൻ കേറു. ആഹ് എപ്പഴാ കെടക്കാ?